അല്ലാ ഏന്നെട് ക്ക്യവാ
ക്ക്യാ
ചുമ്മാരിക്കായിര്ന്ന്
ആഹ് കാപ്പിടിക്കെ ക കഴിഞ്ഞോ
ആഹ് അവ്ടിയോ
ആഹ് ഇവിടെ കാപ്പിടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇച്ചിരി ചക്കപ്പഴം കിട്ടി. അതൊന്ന് വെട്ടാലോന്നോർത്തയിന്റെ പരിപാടിയായിരുന്നു
ആഹാ. ഇന്നലെ പോയപ്പോ കിട്ടിയതാണതോ ആഹാഹാ
ല്ലേ ഞങ്ങള് പോയിട്ട് വന്നിട്ട്. അമ്മയെ കൊണ്ട് വിടാനയിട്ട്. അങനെ എൻ്റെ വീട്ടിപോയേ അപ്പം അവടെ ചെന്ന അപ്പം ചക്ക വെളഞ്ഞ് കെടക്കുന്നു പഴുത്ത് കെടക്കുന്നു ഭയങ്കര ബഹളം
ആഹാഹ്
അപ്പൊ രണ്ട് വെളഞ്ഞ ചക്കീം ഒരു പഴുത്ത ചക്കീം കൊണ്ടുവന്നു. അപ്പം ചക്ക ഇങ്ങനെ വഴട്ടി വെ ശർക്കരയ ഒക്കെ ഇട്ട് ആ അടിപൊളിയായിരുന്നു അന്നേര അത് ആ ഇവിടുന്ന് ഞാനും അച്ഛനും അമ്മയും ഏട്ടയും കൊച്ചും പിന്നെ വീട്ടിൽന്ന് എറെ അമ്മയ ഉണ്ടായിരുന്നു
ആഹാ മാത്രേണായിരുന്ന
ആഹ് നമ്മള് വണ്ടിക്കല്ലേ പോയാ അഞ്ചു പേരെ പറ്റത്തുള്ളൂ കാറും കൊണ്ട് പോകുമ്പോഴേ
ആഹ് ആഹ് ആഹ് ആഹ
അന്നേരം അതുകൊണ്ട് അച്ഛൻ വരുന്നില്ലന്ന് പറഞ്ഞു അത് തന്നെയല്ലേ രണ്ട് ഒക്കെ പോകുമ്പോഴത്തേക്കും അച്ഛന് പറ്റത്തില്ല അച്ഛൻ വരുത്തില്ല അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം കൂടെ പോയി ഉം ഉ അത മഴ മഴവില്ലേ മഴവല്ലേന്ന് പ്രാർത്ഥിച്ചു അങ്ങോട്ടൊക്കെ ചെന്നപ്പോ ഉടക്ക ചൂട്
ആഹഹ ഇവിടെ മഴയൊന്നില്ലായിരുന്നു
ആഹ് ഇവിടെയും തെളിവായിരുന്നു ഞങ്ങള് വീട്ടിൽ ക്യാമറയൊക്കെ വെച്ചു അതുകൊണ്ട് അവിടെ നിന്ന് കാണാം അപ്പൊ ഞൻ നോക്കും അപ്പൊ ഞാൻ ഇങ്ങനെ പറയും നാളെ ഇനി നമുക്ക് തുണി അലക്കാറാവകുമ്പൊത്താ മഴയായിരിക്കുന്നു പക്ഷെ ഇന്ന് കൊഴപ്പമില്ല കേട്ടോ
അ എന്നിട്ട് തുണി അലക്കി അലക്കിയോ
ആഹ് അലക്കി അലക്കിഓര് രാവിലെ അലിക്കാൻ കിട്ടു അമ്മ ആണെങ്കിൽ ഞ - നേരത്തെ വന്നു നാലേകാലയപ്പോ വന്നേ അപ്പൊ ഇവിടെ ഒരു മരണ ഉണ്ടായിരുന്നു ഏട്ടയുടെ കൂട്ടുകാരന്റെ അച്ഛൻ മരിച്ചുപോയി
ആഹഹ
അവിടെ പോവാാതിരിക്കാനും വെയ്യ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എങ്ങും നിർത്തിയില്ല ആ അമ്പലത്തിന്ന ഇറങ്ങി നേരെ ഇങ്ങ ഒറ്റ വിടലായിരുന്നു അമ്പലത്തിൽ നിന്ന് തന്നെ അന്നദാനവും കഴിച്ചു അതുകൊണ്ട് കഴിക്കാനും നിക്കേണ്ടി വ ഒറ്റേ വരെ വരെ അതുകൊണ്ട് നേരത്തെ
അത് കൊള്ള പഴയതും പുതിയതും അങ്ങനെ ഇട്ടേക്കുന്നെ
അതെ അതെ അതെ അതെ അതെ അതെ ഞാൻ മൂന്ന് പ്രാവശ്യം പോയതും കൂടെ ഉം ഞാന് ഇങ്ങനെ ആഗ്രഹോ ആയിട്ട് അവിടെ ചെന്ന് അങ്ങനെ ഇത് കിട്ടുന്നതാണ് അവിടുത്തെ ഒരു ആ ഐതിഹ്യം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഞാൻ ആദ്യത്തെ പ്രാശ്യം പോയതും രണ്ടാമത്തെ പ്രാശ്യം പോയതും മൂന്നാമത് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോയതും അത് എന്റെ ആഗ്രഹേ ഒരു കുഞ്ഞിനെ കിട്ട കിട്ട ത്വള്ളതായിരുന്നു
ഏ ഏ
ങ്കിലും മൂന്ന് പ്രാവശ്യം പോവ അഞ്ചു വർഷം പോവ അങ്ങനെ ഒരു ഇതാ അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോഴേ എനിക്ക് പോയിട്ട് വന്നത് ഞാൻ ഡിസംബർ ആ ഒരു ആദ്യ വാ പോകുന്നത് ജനുവരി ആയപ്പോ ഞാൻ പ്ര നന്റ് ആയി
ഏഹ്
തെ പ്രാവശ്യം
ആഹ ഹഹ
അങ്ങനെ മൂന്നാമ പക്ഷെ അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് പോണംന്ന് വിചാരിച്ചങ്ങ് പോയി ഉം ഉം അതുകൊണ്ട് അതും നടന്നു പിന്നെ ആഹ് പോടാ ജോലിക്ക് പോയി രാവിലെ പോയി
ആഹ് ഹ് ഹ്
അന്നേരം ഇന്നലെ അങ്ങ് നേരത്തെ വന്നെന്നും ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു
ആഹാ ആഹാ
അല്ലെങ്കിൽ രാത്രിക്ക് ക്കൊക്കെ വരുന്നെങ്കിൽ പിന്നെ ഉറ ശരി ആവത്തില്ല അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇവളായ പിന്നെ ഞങ്ങൾങ്ങനെ രാത്രിയിലും വെളുപ്പിനേ ഉള്ള പോക്കൊന്നും ഇ
ഏഹ്
എവടെ പോണേലും ഒരു ഏഴ് മണി എട്ട് മണി ആ സമയത്തിപ്പോൾ ഒരു ദിവസോടേ കൂടുതൽ ലീവ് എടുക്കണം അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ മെന കേട് വരുവൊന്നു യൊള്ളൂ. ഓ രാത്രിക്കെക്കെ പ പണ്ട് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാ രാത്രിക്ക് ഒറങ്ങാതെ പോവുന്നു വെളുപ്പിന് എണീറ്റ് പോവുന്നു. ഓഹ്.
വഴക്കുണ്ടായിരുന്നോ? അതോ,
ഇല്ലല്ല, ആ മക്കളെ കൊണ്ട് അങ്ങനെ ഉം. ക്കൊന്ന് ബുദ്ധിമു ഇള്ള രീതിക്കൊന്നും ഇല്ല. അത് ഇ ഇതുവരെ ഇല്ലാട്ടോ അങ്ങനെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇവൾ ഒണ്ടായി കഴിഞ്ഞിട്ട് ഒരു നാലാമത്തെ മാസൊക്കെ ഞങ്ങളിങ്ങനെ ബന്ധുവീടുകളിലൊക്കെ പോയേ. അപ്പൊ അത്രയും നാളും വീ ട്ടിൽ എന്നെ അമ്മ അങ്ങനെ കണ്ടോണ്ടിരുന്ന കൊ ച്ച് മനുഷ്യരെ കാണാൻ തൊടങ്ങിയപ്പോ, ഭയങ്കര കാർച്ച ആയിരുന്നു അപ്പൊ ഞാനെന്നാ ട്ടിതൂ അന്ന് ഒട്ട് തൊടങ്ങിയ ട്രീ പ്പാ ഞങ്ങടെ മനുഷ്യരെ കാണാതെ പെര ക്കകത്തിര്ന്നെ ഞാലേ ശരിയാവത്തില്ല അതുകൊണ്ട് ഇ പ്പം ആരേലും മക്കളേന്ന് പറഞ്ഞ് വിളിക്കുമ്പൊങ്ങ് മോന്തയങ്ങ് വീർപ്പിക്കും പക്ഷെ കരയത്തില്ല നേര ത്യന്ന് വെച്ചയ്ഞ്ഞാ അവിടുന്ന് വേറെ പരിചയല്ലാത്ത ഒരു മനുഷ്യര് വരുന്നു കണ്ട് കയ്ഞ്ഞാ അപ്പ വിളിച്ചു കീറുവാരുന്നു ഇപ്പൊ പിന്നെ അങ്ങ പ്പൊ കൊഴുപ്പുല്ല പിന്നെ ആരെങ്കിലും എടു ക്കാ വര് രൂന്നോന്ന് ചോയിച്ചാ പോവുകേല കൈനീട്ടി വിളിച്ചാ പോകത്തില്ല പക്ഷെ അവര് നിർബന്ധപൂർവ്വം ആ ഇനി അവര് നിർബന്ധപൂർവ്വം ഇങ്ങനെ എടുത്ത് പിടിച്ചോണ്ട് ഓടി അങ്ങോട്ടു ഇങ്ങോട്ടൊന്ന് മാറ്റി കൊണ്ടുപോവാണെങ്കി പിന്നെ കുറേ അങ്ങ് പൊക്കോളൂ അങ്ങ് അല്ലാതെ ഞാൻ വരുവാണെന്ന് പറഞ്ഞ് ചാടി പോവത്തൊന്നൂല്ല അത് ഞങ്ങടെ നാല് വേറേയു മാത്രേ അങ്ങനെ വരത്തൊള്ളൂ ഹും അതുപോലെന്നെ ഇവ്ടത്തെ അമ്മയാണെങ്കി സാരി മാറന്ന് കണ്ട് കഴിഞ്ഞ അപ്പ കാറാൻ തൊടങ്ങും പോണംന്നു നോക്കും എന്നാ വേറെ ആരെലോണ വിഷയമി ല്ലേ ഈ പറഞ്ഞ ഞാൻ പോലും ഒരുങ്ങി കെട്ടി പോകും നമുക്ക് കുഴപ്പമില്ല എവിടെലും പോയിട്ട് വര ട്ടേന്ന് വിചാരിക്കും
ഹ
പട്ടേ അമ്മ പോകുന്നത് കാണാൻ വയ്യ അവക്ക്
ഉം അമ്മ എഎന്ടെ വീട്ടിലുണ്ടാ
ആ ഇന്ന് ഇവിടെ നമുക്ക് കവാത്ത് എടുക്കുന്നുണ്ട് ഏ അപ്പം അങ്ങോട്ട് ഇറങ്ങി രണ്ട് ചക്കരവി സെറ്റപ്പാക്കി വെച്ചിട്ടാ പോയത് ച ക്കാന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞി ഈ പഴം എടുത്ത് ഒരുക്കി വെച്ചങ്ങ് വഴട്ടി വെക്കുവാണെങ്കിൽ ആ ചട്ടി തന്നെ വേണം വറക്കാൻ അപ്പം വഴറ്റി വെക്കുമ്പോഴത്തേക്കും പിന്നെ വറത്തിട്ട് വഴട്ടാൻ പോയി കഴിഞ്ഞാൽ നേരം പോകവും
ആഹ
ഒത്തിരി നേരം വേണ്ടത് ഇങ്ങനെങ് വഴണ്ട വരണെങ്കിൽ അത് തന്നെഅ ല്ല അത് തന്നെല്ലാം രാവിലെ കഞ്ഞി ഇട്ടതി്ന്റെ തീ കിടപ്പുണ്ട്
ആഹ് ആഹ് ആഹ
പോയിട്ട് വന്നപ്പോ അമ്മയ്ക്ക് മൺകലം വേണം കഞ്ഞി വെക്കാ ൻ എന്ന് പറഞ്ഞഞ് മൺകലം വങ്ങി
ആഹഹാ
എന്റൊ പൊന്നി എപ്പ ഇട്ടാ കഞ്ഞിയാ ഇത് വലിയ കലമല്ലെ ചൂടായി വരുന്നു വരുന്നുണ്ട് ചൂടായി വെന്ത് തിളച്ചി ഇപ്പോൾ ഊറ്റിയതേ ഒള്ളൂ അപ്പ ഞാൻഓർത് ചക്കഅങ്ങെ ടുത്ത് വയറ്റുവാണെങ്കിൽ
ഉം രാവിലെയപ്പോ ചക്കപ്പുഴുകാരുന്നാ
ഇല്ലില്ല രാവിലെ കപ്പ വാങ് ചെങ്ങള് ഇന്നലെ അമ്മെ കൊണ്ട് വിടാൻ പോയ വഴി കവടന്ന് കടേലൊക്കെ പോയി വൈകിട്ടൊന്നും ഉണ്ടാക് വയ്യാര്ന്നു അതുകൊണ്ടൊരു മന്തിയൊക്കെ വാങ്ങിച്ച് നൊയമ്പ് മുറിക്കണ്ടേ അങ്ങനെയെല്ലാം മേടി ച്ചോണ്ടൊക്കെ വന്ന് ഹം കാപ്പികെന്നായിരുന്നു
കാ ഇവിടെ എന്നാരുന്നു മൈദേടെ ദോശേം പന്നികറി
ആ നീ ഒത്തിരി മൈദയൊന്നും തി
എ എൻ ഞാ അതികംതിന്നില്ല
തിന്നാനേ പാടില്ലന്നാ അതറിയാവോ പൊറോട്ട മൈദ അടങ്ങിയാവോ പൊറോട്ട മൈദ അടങ്ങിയ സാനങ്ങള് കഴിക്കാനേ പാടില്ല ഡോണ്ട് റിപ്പീറ്റേ എനിക്കും സത്യായ് ട്ടെനിക്ക് മൈദാദോശ ഭയ്ങ്കരിഷ്ടവാണെ അത് വെച് ചമ്മന്തി ഒഴിച് കഴിക്കും പക്ഷെ ഇതായ് കഴിഞ്ഞപ്പം ഇവിടെ എനിക്ക് തിന്നാൻ പറ്റാതോണ്ട് ഇവിടാരും വായ്കേലാരുന്നു അല്ലെ ഞാ ങ്ങ ഇവിടെ ഞാ അല്ലെങ്കി ഞങ്ങളിവിടെ വാങ്ങിചോണ്ടിരുന്നതാ ഉം ഉം പിന്നെ അതേപോലെ പൊറോട്ട ആ ഉച്ചക്കതേകായടാ ചോറുണ്ട് രാവി തൊണക്ക മീകറിയൊണ്ട് പിന്നവിയലാന്ന് തോന്നുന്നു അതുണ്ട് ഞാൻ രാവിലെ ഇച്ചിരി താമസ് ച്ചാ എണി റ്റെ എനിക്ക് ഇന്നലെ ഷിണവൊന്നു ഇല്ലാരുന്നു ഇന്ന് എന്തോ അങ്ങു ഭയ്ങ്കരെ എനർജി കൊറവാരുന്നു
ഏ
വേറെന്നാ കെടക്കുവാരുന്നൊ എന്നാ വയ്യേ
ഏ അല്ല ഞാൻ കെടക്കുവല്ലാ ഉം ബോറടിച്ചിരിക്കുവായ്രുന്നു സത്യം പറഞ്ഞന്റെ പൊന്നേ എല്ലാം പണിയൊക്കെ തീർ ത്
ആ അത്കൊള്ള ആരു ഇല്ലേ വീട്ടില്
അച്ഛ വന്നിട്ടുണ്ട് ഇപ്പൊ പറമ്പിലോട്ട് കേറിപ്പോയ്
ഉ ഏലക്കായ ഒക്കെ ഒണ്ടോ
ആ
ആ ആഹ് ആ
വീടിന്റെ മേളിലോട്ട് കൊറച്ചൊണ്ട്
ആ ഹ ഹ എവിടെയാണേലും പുതിയ ചെടി ഏ
ആ അപ്പൊ എന്നും വന്ന് കഴിഞ്ഞിട്ട് പറമ്പിലോട്ട് പോം
ആ ഹ ഹ ഹാ ഉം ഇവിടേ അതെ അച്ഛന് ഏതുനേരവും പറമ്പില
ഏ
പോയിട്ട് കേറിവന്ന് എന്നാന്ന് വെച്ചാ ഭയങ്കര വെയിലായില്ലെ കണ്ടവാണേ അപ്പം നിക്കാൻ പറ്റ- കണ്ടതില കണ്ടതില അതുകൊണ്ട് കൊച്ചിനെ എടുത്തോണ്ട് അങ്ങോട്ട് പോയി ആ നേര- ഞാൻ ചക്കവെട്ട-
ആ ഹാ അപ്പൊ കൊച്ചുംവീട്ടിലില്ല ആ
അവള് കൊറച്ച് മുമ്പാ എണീറ്റെ എണീറ്റ് കുറുക്കും കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞതെ ഒള്ളൂ അപ്പൊ ഇനി ഒറങ്ങാനുള്ള സാധ്യത ഒടനെയൊന്നും ഇല്ല
ആ ആ ആ
ഇഷ്ടംപോലെ പണികളെനിക്ക് തീരാനൊണ്ട് അത്കൊട്ട് പിന്നെ കൊറച്ച് സെക്ഷൻ അലക്കി കൊറച്ച് വാ- വാഷിംഗ് മിഷിനില് ഇട്ടത് വിരിക്കാൻ കെടക്കുന്നു ചക്കപ്പണി കെടക്കുന്നു തുണി മടക്കാൻ കെടക്കുന്നു എല്ലാവൊണ്ട് ഇന്ന് ഒന്നാം തീതി- യേട്ട് മെനക്കേടാ
ആ ഇന്ന് ഒന്നാംതിയാണോ
യേസ് ഏസ് എസ്
ഏ ഏ
അയ്യയ്യോ വേറെ എന്നാ പിന്നെ
ഉ ബ്രദറി ഇപ്പ ചെയ്യവാ
അവനെവെടാ അവനേതോ ഒരു കമ്പനിയിലവിടങ്ങാണ്ടാ
ആഹ ആഹ് ആഹ
ന്തോപ്പന്തോ പണിയ ന എന്തോ പണിയാ ഉം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചക്കെ ഇല്ലല്ല ഇവിടെല്ലത് അവിടെ മാറന്ന് മാറി നിക്ക വീട്ടി ട്ടിലില്ല
ആ
ആഹ് അയിന് പറ്റിയൊരു പെണ്ണിനെ ആലോചിച്ചുകോണ്ട് നടക്കുവ കെട്ടിച്ചുവിട്ടേക്കാ എത്ര വയസ്സായി അവനെ ഇരുപത്തിയട്ടാ തോന്നുന്നു ഇരുപത്തെട്ടാണോ ഇരുപത്തി ഏഴാണോ ഏ എത്രയാ ആഹ എനിക്കെ ഇരുപത്തിയാർല ഇരുപത്തിഏഴ അപ്പ ഇരു തെട്ടായി രണ്ടു വയസ ത്യാസ ഉള്ള ഉം ഉ ആഹ് അവിടെങ്ങാനൊക്കെ വല്ല പെണ്ണങ്ങൾക്ക കൊണ്ടേ പറ
അ പർനേക്ക
ഞാൻ നിന്നെ ആലോചി ഇനി പറഞ്ഞിട്ടുന്ന കാര്യം അൻ ഭാര്യ ആഗ്രഹിക്കരുതെന്ന ഉം പിന്നെ വേറെന്നാ?
വേറെന്ന് എടാ ഒരു കോള് വര്ന്ന് ഞാൻന്ന്
ആ ആ ആ ആ ശരി ശരി ആ